ഹലോ
ആഹ് ഹലോ
ആഹ് കേ ഓഹ് താണ്ടിങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ്ങ്ങനെയിരിക്കുവാ
ആണോ ആഹ് കൊറച്ച് സമയം കൊറച്ചു ച്ചൂസായിട്ട് ഞാൻ വിളിക്കണോന്ന് വെച്ച് പിന്നെ തെരക്കെക്കെയായി പോയി
ആന്നോ? ഇന്നെന്തുവായിരുന്നു തെരക്ക് എന്തുവാ ഭയങ്കര പരിപാടിയായിരുന്നോ?
ആഹ് ഭയങ്കര പരിവാടിയായിര്ന്ന് രാവിലെ മുതലേ ഇന്നലെ മുതലേ തെരക്കായിര്ന്നു പിന്നെയിന്ന് രാവിലെ മുതല് വീണ്ടും തെരക്കായി ഇന്നിപ്പെഴാ കൊറച്ചു നേരായതേയൊള്ളു എല്ലാം കഴിഞ്ഞിട്ട്
ആ ആ മഴയായിരുന്നല്ലോ ആ ബുദ്ധിമുട്ടുണ്ടായിര്ന്നോ? ആഹ് ആഹ്
ആ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഹാളിനകത്തങ്ങ് ഇരുന്നൊള്ള പ രിവാടി ആയതുകൊണ്ട് പിന്നെ മഴയെ വലുതായിട്ട് ബാധിച്ചില്ല പിന്നെ പുറത്തെല്ലാവരും പൊറത്തെ കാര്യങ്ങളൊക്കെ ആഹാ ആഹ് പൊറത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിര്ന്ന് ഈ ഫുഡും കാര്യങ്ങളുമൊക്കെ കൊണ്ട് വെക്കുന്നതും അങ്ങനെ ആ അകത്തിരിക്കുന്നവർക്ക് വല്ല്യ പ്രശ്നവില്ലായിരുന്നു പിന്നെ വൈകുന്നേരം എല്ലാം കഴിയാ നേരം ആയപ്പോഴത്തേന് ഇടയ്ക്കൊന്ന് കറന്റ്‌ പോയി
ആണോ? ആഹ് ആഹ് ആഹ്
പിന്നിങ്ങ് പെട്ടെന്ന് വരികയും ചെയ്ത് അതുകൊണ്ട് വല്ല്യ പ്രശ്നവില്ലാതെ ഒരു കുട്ടി ഡാൻസ് കളിച്ചോണ്ട് നിന്നപ്പഴായിര്ന്ന് കറന്റ്‌ പോയേ പിന്നെ ആ പ്രോഗ്രാമവിടെ നിർത്തി വെക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ആ പെട്ടെന്ന് കറന്റ്‌ വന്ന് പിന്നത് തൊടങ്ങിയങ്ങ്
ആഹ് ഉച്ച കഴിഞ്ഞപ്പം മുതല് നല്ല മഴയായിരുന്നല്ലോ?
ആഹ് ആന്നാ ന്നാന്ന് രാവിലെ
ഉം
പോകാനെല്ലാം ഒരുങ്ങാനായപ്പഴും രാവിലെ അങ്ങ് മഴ അപ്പഴേ ഞാൻ കരുതി അയ്യയ്യോ ഇന്നത്തെ പരിപാടിയെല്ലാം വെള്ളത്തിലായോന്ന് എന്തായാലും പോകാൻ പത്തുമണി പോകാനായപ്പോഴത്തേനും പിന്നെ മഴയൊന്ന് മാറി നിന്ന് അത് കഴിഞ്ഞ് അവിടെയിരുന്നപ്പഴത്തേന് പിന്നെ മഴയായിപ്പോയി
ആയി ആഹ് ആഹ് ഫുഡൊക്കെ കഴിക്കാനായ് അവിടെയിങ്ങനെ സൈഡിന്ന് കഴിക്കാൻ സൗകര്യവുണ്ടോ അതോ എല്ലാരും ബുഫേ പോലോ?
അല്ല അല്ല അല്ല നമ്മടെ ഹോള് അല്ലാതെ ഡെസ്കും, ബെഞ്ച്, ഡെസ്ക്കും, കസ സ്റ്റൂളുവിട്ട് അങ്ങനെ സജ്ജവാക്കിയിരുന്നെയാ
ആഹ്
ഇപ്പോഴെല്ലാവർക്കും ആ ചെന്നിരുന്ന് അങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു നമുക്ക് കല്യാണ സദ്യ വിളമ്പുന്ന പോലെ അങ്ങനെ അങ്ങ് വിളമ്പിയതാ ബോഫെ അല്ലായിരുന്നു ഇലയിട്ട് സദ്യ വിളമ്പിയതാ
ആഹ് ആഹ് ആഹ്
രാവിലെ മുതലേ രാവിലെ ചെന്നിരുന്നപ്പോഴേ കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് അഹ് ഉം വെള്ളവും സ്നാക്സും വന്ന് അത് കഴിഞ്ഞിട്ട് ആ ഉച്ചക്ക് ഊണ് കഴിഞ്ഞു പിന്നെ വൈകിട്ട് ചായയും കടിയും അങ്ങനെ എല്ലാം ഉണ്ടാരുന്നു ഇന്നത്തെ ആഹ് ഒന്ന് ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ആഹാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അഹ് ആഹ വീട്ടില് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല പിന്നെ വൈകി റഹ് രാത്രി കഴിക്കാൻ എന്തേലും എടുത്താ മതിയായിരുന്നു
ആഹ് ആഹ് നമ്മള് വിചാരിച്ച
ആഹ് അതിലേറെ ഒരു ആഹ് ഹോള് അത് ആ ഒരു ഹോള് നിറച്ച് വലിയരു സ്കൂൾ കെട്ടിടോ അത് നിറച്ച് നിറച്ച ആള ഉണ്ടായിന്ന് ഉദ്ഘാടനം കഴിഞ്ഞ തുടങ്ങിയപ്പോഴത്തേനും നല്ല ആളായിരുന്നു കുറച്ച ദിവസം പിന്നെ ഉ ഉച്ച വരെ നല്ല ആള് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേും ഇത്തിരി ആളൊക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ എന്നാലും ഓഹ് ഫോ അഹ് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേ എല്ലരുടെ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേും വീണ്ടും എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ പോയിട്ടൊന്ന് വീണ്ടും എത്തി വൈകുന്നേര ആയപ്പോഴത്തേന് വീണ്ടും നല്ല ആളായി എല്ലാവർക്കും സന്തോഷം യിരുന്നു ആഹ് ഇങ്ങനെരു സംഘം കുടുംബ സംഘമം നടത്തിയപ്പോ എല്ലാരും അഹ് പങ്കെടുത്ത് ഇത്രയേറെ നന്നായിട്ട് പങ്കെടുത്ത് ത്തൊണ്ട് എല്ലാവർക്കും സന്തോഷയിരുന്നു ഇനി വരുന്ന വർ വർഷങ്ങളിലും ഇതുപോലെ ഇതൊക്കെ തന്നെ നടത്തണം ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോണ എന്നുള്ള ഒരാഗ്രഹമായിട്ട് ട്ട എല്ലാവരും പിരിഞ്ഞത് തന്നെ
ഒഹ് ആഹ് ആഹ് ആഹ് പിള്ളരുും എല്ലാം വന്നായിരുന്നുല്ലേ
ആഹ് എല്ലാവരും വന്ന് എല്ലാവരും വന്ന് പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരും അഹ് പിന്നെ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ആ ലപിന്നെ കണ്ടപ്പോ എല്ലാവരെയും പരിചയപ്പെടാനും അങ്ങനെ എല്ലാവരും അതെല്ലാം പറ്റി
ആഹ ആഹ് അഹ് പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ
ആഹ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡാൻസും ആഹ് അല്ലാ അതുള്ള സിനിമാറ്റിക് ഡാൻസും ഓഹ് അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ കളിച്ച എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് പോയി പിന്നെ കൊച്ചു കുഞ്ഞുങ്ങള്ൾ പാട്ട് ആഹ നല്ല ഭംഗിയായിരുന്നു കൊച്ച കുഞ്ഞുങ്ങള്ൾ പാട്ടു പാടിയേ കഥ പറയേ അങ്ങനെ അന്നേരം അത് കണ്ടുകൊണ്ട് നിന്നപ്പം കളിക്കാൻ തോന്നി പിള്ളേരി കയറി കളിക്ക പിന്നെ വലിയവര് പാട്ട് പാട എല്ലരും ചെയ്തു കുറച്ച് സമയം വ വലിയ ഇര് ഏടെ പ്രോഗ്രാമിന് കുറേ സമയം കിട്ടി അവരൊന്ന് ഒരുങ്ങാൻ പോയ ടുത്തേന് കുറച്ച് സമയം അങ്ങനെ ഓ ഘടന ച ചടങ്ങും അതിന്റെ പ്രസംഗവും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തന് കുറച്ച് സമയം ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ
അങ്ങനെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞ് നമ്മൾ നമ്മളിൽ പെട്ടവരൊക്കെ എല്ലാ ഉള്ളൂ. നമ്മുടെ ഇതാണ് അതുകൊണ്ട് വലിയ സ്റ്റേജാന്നൊന്നും കരുതണ്ട അവരവർക്ക് പറ്റുന്ന രീതിയില് ഏഹ പാട്ടും ഡാൻസും കഥ പറയാനും ഒക്കെ ഉണ്ടങ്കി എല്ലാവരും ചെയ്തോ എന്നും പറ എല്ലാവർക്കും അവസരങ്ങള് തന്ന് ഈ സ്റ്റേജിൽ കയറിയ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളവരുണ്ടല്ലോ ആഗ്രഹം ഉണ്ടെങ്കിലും മ കാണുമ്പം പേടി വരുന്ന ഒരു സാഹചര്യം ആ അങ്ങനെ അതൊ ഒക്കെയൊന്നും മാറിക്കിട്ടും നിങ്ങള് ഇവിടെ കേയറി നിന്ന് തെറ്റിയാലും കുഴപ്പമില്ല. ആരും വലിയ ജ ജജ്മെന്റിനൊന്നും ഇരിപ്പില്ല എന്നൊക്കെ പറഞ്ഞത് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവായിരുന്നു.
ആഹ് ആഹ് ആ
ആഹ് അങ്ങനെ എല്ലാം കൊണ്ടും വിശിഷ്ടാതിഥികൾ നമ്മളുടെ ആ അല്ലാതെ വരുന്നവരെപ്പ അല്ലാ പ്രത്യേകിച്ച് ഇതൊന്നുല്ല അല്ലാതെ നമ്മള- ഗസ്റ്റ് ആയിട്ടൊന്നും വിളിച്ചിട്ട് ഒന്നില്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഉള്ള ആഹ് അങ്ങനെ ഇല്ല ആ അത് അല്ല അത് അല്ലാതെ നമ്മുടെ യൂണിയൻ തലത്തിന്ന് വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാ സിനിമാ താരങ്ങളോ അങ്ങനെയുള്ളവരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വിശിഷ്ടപ്പെട്ടോ വരാരുരുമില്ല
ആ ആ
അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പരിപാടി ആയിരുന്നു. മഴ വലിയ കുഴപ്പമല്ലാതൊക്കെ പോയി ആഹ് ഒരു ദിവസം സാന്ന് ആന്ന് പെട്ടെന്ന്ങ്ങ് പോയി ഒരു ഇന്നത്തെ ഒരു ദിവസം ആ അതാ മണിക്കൂറുകൾ പോയത് അറിഞ്ഞതേ ഇല്ല.
ഇല്ല ആ ഈ ഒരു ദിവസത്തിന് വേണ്ടി കൊറേ ദിവസം കൊണ്ട് കാര്യങ്ങൾ നീക്കുവല്ലായിരുന്നോ
ആ അതെ അതെ ആണാണ് എല്ലാവരും ഇതിന്റെ ഒരു ആ എല്ലാം ഇതില് പരിപാടിയിൽ പങ്കെടുക്കുന്നവരൊക്കെ അതിന്റെ പ്രാക്ടീസ് ലി കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം സന്തോഷം. പിന്നെപ്പോ
ആ ആ
പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാ വിചാരിച്ച അയ്യോതങ്ങ് കഴിഞ്ഞു പോയല്ലോ.
ആഹ് ആഹ് ആഹ ആ് ആ് അതുകൊണ്ട് അതെ എല്ലാ വർഷവും നടത്തണം.
ആ അതെ അതെ എല്ലാ വർഷവും നടത്തണം.
ആഹ് അതിന് വേണ്ടി എല്ലാരും അന്നേരം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഓ
ആഹ് ആ ന്ന് ആന്ന്
ആ അത് നല്ലതാ
ആഹ് എല്ലാവരും ഒത്തുകൂടുമ്പോ അതൊരു സന്തോഷപരമായ കാര്യമാണല്ലോ
ആ ആഹ് ആഹ് മുതിർന്നവരുടെ തിരുവാതിര നല്ലതായിരുന്നോ
ആഹ് ആയിരുന്നായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ചു അത് പിന്നെ ആഹ് ഇല്ലല്ലാ എല്ലാവരും നന്നായിട്ട് കളിച്ച് ആരും തെറ്റിച്ചോന്നില്ല അല്ല അ ഇപ്പോഴ കുറച്ച് സമയം ഉള്ളെങ്കിൽ എല്ലാവരും അത് നന്നായിട്ട് പിന്നെ ന- ത്തിരി സമയം വേണ്ടന്ന് പറഞ്ഞ് കളിച്ച കാര്യങ്ങള് നന്നായിട്ട് അങ്ങ് കള- ച്ചാ മതി കൂടുതൽ സമയം ഒന്നും വേണ്ട നന്നായി ട്ട് കളിച്ചാ മതി എന്നും പറ- എല്ലാവരും അത് ഉള്ള കാര്യങ്ങൾ നന്നാ- നല്ല ഭംഗിയായിട്ട് ചെയ്തു പിന്നെ നമുക്ക് വലിയ സ്റ്റേജും അല്ലായിരുന്നു കൊച് സ്റ്റേജ ആയത കൊണ്ട് ആ എല്ലാവരും അതിന്റെതായ ഒരു പരിമിതിയിൽ നിന്ന് എല്ലാവരും കളിച്ചു പിന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്ന
ആഹ് ആഹ് ആ ഭംഗിയായിരന്ന് ആ ഡ്രസ് കോഡൊക്കെ ഭംഗിയായിരുന്നോ നിങ്ങടെ
ആഹ് ആയിരുന്നായിരുന്ന് എല്ലാവരും എല്ലാർക്കും സന്തോഷം ആയിരുന്ന് ആഹ് എല്ലാവരും ഒരുമിച്ചു ഉടുത്ത് കണ്ടപ്പോഴത്തേന് ആ എല്ലാവരും ആഹ് എല്ലാ പിന്നെ നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് പിന്നെ ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ എല്ലാരോടും ഉടുത്ത ത്തൊക്കെ നിന്നപ്പോഴത്തേന് നല്ല ഭംഗിയായിരുന്ന് എല്ലാവരും പറഞ്ഞ് ആ കൊള്ളാം എല്ലാവരും ഇതുപോലെ ആഹ് ഡ്രസ്സ് കോഡ് എടു ത്തേക്കുന്നെ നല്ലതാ പിന്നെ ചിലരൊക്കെ സെറ്റും മുണ്ടും സെറ്റ് സാരി അങ്ങനെയൊക്കെ ഉ ഉടുത്തു ഈ ഒരു ഡ്രസ്സ് കോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു
ഈ കളറ് കോമ്പിനേഷനൊക്കെ ഓക്കെ ആയിരുന്നോ
ആഹ് കളർ കോമ്പിനേഷനൊക്കെ ഓക്കെ ആയിരുന്നു നല്ല ആയിരുന്നു ഭംഗിയായിരുന്നു
ആഹ് ആ ഓ സാരി ഉടുത്താ ഒതുങ്ങുമോ ആ സാരി
ആ ഉടു ആ ഒതുങ്ങും നല്ല ഒതുങ്ങിയിരിക്കുന്നേ പഞ്ഞി പോലെ അങ്ങ് ഒതുങ്ങുന്ന സരി ഇല്ലാ വണ്ണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നന്നായിട്ട് ഉടുക്കാൻ പറ്റുന്ന ടൈപ്പാ
ആ സാരി അത് ഏത് തരവാ അത് ഷിഫോൺ ആണോ
ഏത് ഷി ഷിഫോ ഫോണ് അല്ല ഇല്ലേ പിടിക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എങ്ങനാ പറയണ്ടേന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല പിടിക്കുമ്പോ നമുക്ക് ഇല്ലേ ചുളുങ്ങി പോ കിട്ടുന്ന ടൈപ്പ് അങ്ങനെയുള്ള ഒരു സാരിയാ മൊത്തത്തില് അങ്ങ് ഷിഫോണല്ലത്
അല്ല എന്നാ ഒതുങ്ങി കിടക്കുകയും ചെയ്യും
ആഹ് ആഹ് ആ ഒതുങ്ങിക്കിടക്കയും ചെയ്യും ആ ഒരു മെറ്റ മെറ്റീരിയലുള്ള ഒരു സാരിയാ
ഉം
എല്ലാം ആഹ് എല്ലാരും ഉടുത്തൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നപ്പോ എല്ലാവർക്കും ആഹ് നല്ല നല്ല കളറാ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ്
ആഹ് പത്ത് ഇരുപത് പേരുണ്ടായിരുന്നോ
അ അത് പത്ത് പേരെ ഉള്ളായിരുന്ന് ഈ ഒരു ഡ്രസ്സ് കോഡ് പത്തു പേരെ ഉണ്ടായിരുന്ന് പത്ത് പേർക്ക് മാത്രമായിട്ട് എടുത്തയാ ബാക്കി എല്ലാവരും വേറെ സെറ്റ് ആഹ് സെറ്റ് സാരി സെറ്റ് മുണ്ട്‌ അങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും
കൂടുതൽ
പിന്നെ എന്തോണ്ട് ആഹാരം ഒക്കെ കഴിഞ്ഞിട്ടിരുന്നാണോ
ആഹ് എല്ലാംകൊണ്ട് ഭംഗിയാ
ആഹ് ആഹ് എല്ലാം കൊണ്ടും ഭംഗിയായിരുന്ന് ആഹ് എന്നാ ഞാൻ വിളിക്ക കേട്ടോ എന്നാ ഞാൻ വിളിക്കാം
ഓക്കെ ഓക്കെ ആഹ് ഓക്കേ ഓക്കേ ഓക്കെ